ഹലോ
ഹലോ എന്ത വിശേഷം
നല്ല വിശേഷം എന്താ അവ്ട്ത്തെ വിശേഷൊക്കെ
ഇവിടെന്താ അങ്ങനെ പോകുന്നു കുഴപ്പൊന്നുയില്യ ഇന്ന് മഴയൊന്നും ഇല്ലാത്തോണ്ട്
ആഹ് ആന്ന് ഇവിടി മഴ പെയ്തിട്ടില്ല
അതെ
ഇന്നെന്താ സൺഡേ ആയതൊണ്ട് ഹസ്ബൻഡുമാരൊക്കെ വീട്ടിലുണ്ടാവുല്ലേലെ
അതെ ഞങ്ങിളിങ്ങനെ പുറത്തക്കേ പോയി കുട്ട്യാളെ കൊണ്ട് അല്ല ഞങ്ങള് കുട്ട് കുട്ട്യാളി കൊണ്ട് പൊർത്ത് പോയതായ്രുന്നു ഇന്ന് ഇന്നുപ്പോ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസല്ലേ ഇപ്പൊ പൊറത്തൊക്കെഒന്ന് കുട്ട്യാളെ ഒക്കെന്ന് കൊണ്ടോയി അതെ
ഓഹ്
ഇങ്ങളെ സൺഡേ ഞായറാഴ്ച ഒക്കെ അതെ
ഞായറാഴ്ച ദിവസങ്ങളില് ഞങ്ങളങ്ങനെ വീട്ടിന്ന് എറങ്ങും നമ്മള് ന്ന ബാക്കിള്ള ദിവസൊക്കെയ് സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ടും ഞമ്മളും തന്നെ വീട്ടു ജോലിആയിറ്റ് അമ്മളങ്ങനെ ഇരിക്ക ഇരിക്കല്ലേ അപ്പൊ ഒരു ചടപ്പ് മാറാൻ വേണ്ടി ഞായറാഴ്ച ദിവസങ്ങൾല് ഇങ്ങനെ പോകും
ഓഹ് എല്ലാ സണ്ടിം പോവോ അങ്ങനെ
അതെ
ഓഹ് മക്കൾക്കായാലൊരു എൻജോയ്മെന്റ് ആവുല്ലെ
അതെ ഓലും തന്നെ ഇത്രയും ദിവസങ്ങനെ ബുക്ക് കോവർക്ക് കാര്യങ്ങള് അതിനന്നൊക്കൊരു ഇത് കിട്ടാൻ വെണ്ടി അങ്ങനെ എട്ക്ക് ക്ക് ഞങ്ങൾ ഞായറാഴ്ച പോകും. എ ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ചായുടിക്കാനെങ്കിലും പൊറ്ത്ത്ക്ക് പോകും.
ഓഹ്
അ പിന്നെപ്പം എല്ലാ സെല്ത്തും ഈ പാർക്കും കാര്യങ്ങളൊക്കെ വന്ന്ക്കണല്ലൊപ്പം.
ഒ ഓഹ്
ആദ്യൊക്കെന്ന് നമ്മള് പറഞ്ഞാല് കൊറ്ച്ച് വിട്ട് പോയി ടൂറൊക്കെ പോകുമ്പളയ്ക്കാര നമുക്ക്ട്ട. പക്ഷെ ഇപ്പം ഓരോ ടൗണേരിയയിലുണ്ടല്ലോ പാർക്കു കാര്യങ്ങള് അതെ. ഇപ്പല്ലാരു കുട്ട്യെളിം കൊണ്ടങ്ങനെ വീട്ടിലങ്ങനെ അടങ്ങിനിക്കുന്ന ഒരിതല്ലല്ലൊ ഇപ്പം. ഇപ്പെല്ലാവരും പൊറ്ത്തു പോകാൻ ആഗ്രഹിക്കുന്നവരാണല്ലൊ.
ഓഹ് ഫുഡൊക്കെ പൊറ്ത്ത്ന്ന കഴിച്ചെ?
അതെ.
ഓഹ്
ഫുഡ് പൊറ്ത്ത്ന്ന് കയിക്കും. ഞാൻ ഇൻക്ക് പിന്നെ ഇങ്ങനെ നല്ലെ ഹ് ഇങ്ങനെ കപ്പ അങ്ങ ത്ത്ണ്ടല്ലോ കപ്പ ബിരിയാണി അങ്ങൻത്തൊക്കേണ് കൂടുതൽ താല്പര്യം. നാടൻ ഭക്ഷണങ്ങൾ അതാണല്ലൊ ടേസ്റ്റും.
അതെ.
അപ്പ അതൊക്കെ കഴിച്ചു. ഇങ്ങള് ഇങ്ങനെ പോകാറുണ്ടോ?
ഞങ്ങള് മാസത്തിലൊക്കെ പോവാറൊള്ളു. ആ
അതെ അതെ
ഉം
ഇങ്ങക്ക് വണ്ടിം കാര്യങ്ങളൊക്ക്ണ്ടോ സ്വന്തായിട്ട്?
ഇല്ല ഞങ്ങ്ക്ക് ബൈക്കൊള്ളു. പിന്നേർന്ന അസ് ബൻ്റിന് മാസ്ത്തിലൊരീസെ ലീവ് കിട്ടാറൊള്ളൂ. ആ ലീവ് കിട്ട്ണ സ് സമയത്ത് നമ്മൾ പൊറത്ത് പോയി ഭക്ഷണം കഴിച്ച് കുട്ട്യാളെക്കൊന്ന് പൊറ്ത്തൂടെ നടന്ന് പോയി.
അതെ അതെ നമ്മളും എന്നും ഇങ്ങനെ വീട്ടീന്നാവുമ്പളേ ഒരു ബോററെടി മാറ്റി എട്ക്കൊക്കെ പൊറ്ത്തോകുന്നല്ലതാണാണും.
അതെ. ഈ വീട്ടമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് നമുക്ക് പൊറ്ത്ത് ക്കൊന്നറങ്ങുമ്പളാണല്ലൊ. ഒരാസ്വാസം മറ്റേ നമ്മളീ അടുക്കള അടു ക്കളേല് പോയി ജോലി ചെയ്യല്ലെ ഇര്ത്ത്ന്നാല് മണിക്കൂറും. അടുക്കളേലെ പാത്രത്തിനോടും ഇതിനോടൊക്കെ സംസാരിച്ചങ്ങനെ നിക്കല്ലെ എല്ലാ ദിവസം.
അതെ. അപ്പെ എട്ക്കൊക്കമ്മൾ പൊറ്ത്തു പോയ നമുക്കും തന്നെ ഒരു ഫ്രഷ്നസ്സാണല്ലോ മനസ്സിനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെപ്പത് ഇപ്പന്ന് പറ്ഞ്ഞാല് കൂടുതല് ആൾക്കാരും പഠിക്കുന്നവരാണല്ലൊ പഠിക്കാൻ പോകുന്നവരാണ ല്ലോ ഇപ്പങ്ങനെ കൊറ്ച്ച് ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെന്നും പ ഇപ്പെങ്ങനെ വീട്ടുജോലി ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നു അങ്ങനെ കിട്ടാറില്ല. ഇപ്പെല്ലാരു സ്വൻ പഠിച്ച് സ്വന്തം കാൽല് നിക്കണം എന്നുൾ ഒരാഗ്രഹള്ളോലാണ്. അത് നല്ലതാണാണും നമുക്കെന്തെങ്കിലു നമ്മളെ കാര്യങ്ങളൊക്കെ നടത്താനും ഞമ്ളെ ആഗ്രഹങ്ങളൊക്കെ നടത്താനൊക്കെ നമ്ളീ തന്നെ പെയ്സുണ്ടാവ്ണത് ഇത് നല്ലൊരു കാര്യാണല്ലോ.
അതെ
നമുക്കെന്തെങ്കിലു സേവിങ്സ് ഒരു കൂട്ടി വെക്ക
ആഹ് ആ അതെ.
അങ്ങനെന്തെങ്കിലൊക്കെ പഠിക്കാൻ പോകാനൊക്കൊരു താൽ പര്യാണ് ഇങ്ങളെന്തിനേ പോവ്ണ്ടോ? ഇല്ല ഞാ നൊന്നിനും പോകുന്നില്ല അപ്പ ഞാനിങ്ങനെ കുട്ടിയളേയൊക്കെങ്ങനെ സ്കൂളിലും കാര്യങ്ങളിലൊക്കെ ളിലൊക്കെ ആയപ്പോളെ ഫ്രീയാണ് പിന്നെ എന്തെങ്കിലൊക്കെ ഒന്ന് ചെ ചെയ്യണംന്ന്ണ്ട് ഡിഗ്രി ഞാൻ ഫുള്ള് ചെയ്തിട്ടില്ല അപ്പോ ഡിഗ്രിക്കോ അങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പി എസ് സി അങ്ങനെ നോക്കണം
അതെ ഡിഗ്രിപ്പൊ ഡിസ്റ്റൻസായിട്ടൊക്കെ ചെയ്യാലോ അതിന്റെ കൂ ടെ നമ്മക്ക് എന്തേലും കോഴ്സ്ട്ത്ത് പഠിക്കും ചെയ്യാം ഡിഗ്രി അങ്ങനെ പോകും ചെയ്തോളും
അതെ പിന്നെ പി എസ് സി കോച്ചിംഗ് അങ്ങനെക്കെ ചെയ്യണം
ആഹ് പി. എസ്. സി എഴുതിയിട്ടുണ്ടോ?
അതെ പി എസ് സി എഴ്തിട്ട്ണ്ട്
ഓഹ്
പി. എസ്. സി എഴുതാന് ആഗ്രഹാണ് സർക്കാർ ജോലി ക്ക് എല്ലാർക്കും ഒരാഗ്രഹായിരിക്കുവല്ലോ നമക്ക്
എപ്പഴും പറയും പി എസ് സി എഴ്തിക്കോ പി എസ് സി എഴ്തിക്കോന്ന് ഇങ്ങള് അതിന് വേണ്ടിട്ട് എന്താണ് ആദ്യം ചെയ്തത്?
അത് നമ്മടെ ഡീറ്റെയിൽസൊക്കെ അക്ഷയി കൊട്ക്ക ഇപ്പൊ പത്താം ക്ലാസ്സ് അല്ലേൽ ഏയാം തരം അല്ലെങ്കി പത്താം തരം പ്ലസ് ടു, ഡിഗ്രി അങ്ങനെ ഓരോ തരത്തിന് അതെ ഞമ്മള് ഏതാണോ
എജ്യൂക്കേഷനാ ഇല്ലേ വെച്ചാ
അതെ അയിനനുസരിച്ചുള്ള എല്ലാ സർക്കാർ ജോലിയ്ണ്ടാവും അയിന് നമ്മള് പ്ല ഒരു ഡിഗ്രിയാണ് യോഗ്യതയെങ്കിലി കൊറച്ച് ഉയർന്ന ജോലിയായിരിക്കും ഏഴാം തരൊക്കാണെങ്കി കൊറച്ച് സാലറി കുറഞ്ഞതായിരിക്കും ഇന്നാലും നമ്മക്ക് ഇത് കിട്ടും
ആഹ്
സർക്കാർ ജോലി കിട്ടും സർക്കാർ ജോലിയായ നമുക്ക് അറുപത് വയസ് വരെ ജോലി ഒന്ന് ആവും ചെയ്യും പിന്നെ റിട്ടേർഡ് ആൻ പൈസ നല്ലതല്ലേ അതെ സർക്കർ ജോലി തന്നെയാണ് നല്ലത്
പിന്നെ എക്സാമൊക്കെ ഞമ്മക്ക് അടുത്ത്ല്ലെ സ്കൂളില് വെച്ചിട്ട് കിട്ടുവോ? അതോ?
ആഹ് അത് ഞമ്മളൊരു മലപ്പുറം ജില്ലന്റെ ഉള്ളിലങ്ങനെ കൊടുത്തിടണം അങ്ങനെ ഞമ്മ ഞമ്മള് കൊടുക്കുന്ന സ്ഥലത്തേ അങ്ങനെയാണ് കിട്ട
നമ്മളെ ഫോണിലോട്ടാണോ വരാ നമുക്ക് എക്സാമെന്നാന്നുള്ളതൊക്കെ നമ്മളെ ഫോണിലോട്ട് വരോ?
അതെ അതെ
ഇങ്ങളെങ്ങനെ പഠിക്കാറ് കോച്ചിങ്ങിന് പോണുണ്ടോ?
ഇല്ല ഞാൻ ഓൺലൈനായിട്ടാണ് പഠിക്കല് ഓൺലൈനായിട്ട് പഠിക്കല് കുട്ടി കുട്ടിയളൊക്കെ ഇള്ളത് കൊണ്ട് കോച്ചിങ്ങിന് പൊറത്ത് പോയി പഠിക്കാൻ കഴിയലില്ലായിരുന്നു വീട്ടിലും ആളില്ല അപ്പൊ ഞങ്ങളിവിടെ ഇരുന്നാണ്ടേനി ഞാൻ പഠിക്കാറുണ്ടായിരുന്നെ
ഓഹ് ഓൺലൈനൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ ഞമ്മക്ക് കിട്ടോ? പഠിക്കാൻ കയ്യ്ന്നുണ്ടോ? ഓൺലൈനൊക്കെ ആയിട്ട് പഠിക്കുമ്പോ
കഴ്യ്ന്ന്ണ്ട് ഞമ്മക്ക് നമ്മള് ഇതുവരെ പഠിച്ചത്ണ്ടല്ലോ നമ്മള് സ്കൂളുകൾലൊക്കെ നമ്മള് പഠിച്ച അതേ സംഭവം തന്നെയാണ് ഇള്ളത് ഒക്കെ ഒന്നുകൂടി ഞമ്മളൊന്ന് റിവേഴ്സ് ചെയ്ത് ഇട്ക്കണെന്നേ ഒള്ളൂ പിന്നെ ഞമ്മക്ക് നെഗറ്റീവ് മാർക്ക്ണ്ടാവും അതാ ഞമ്മക്കൊരിത് ഇപ്പൊ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാല് നമ്മളിപ്പൊരുത്തരം ശരിയായിട്ട് എഴുതി അപ്പ പിന്നെ നമ്മൾ രണ്ടാമത്തെ ഉത്തരം ഞമ്മക്കൊരു സംശയം എന്നാലും ഞമ്മള് കറക്കി കുത്തി എഴുതി അത് തെറ്റും ചെയ്താല് ഞമ്മളെ- എന്താ കിട്ടിയ മാർക്കീന്ന് ആ മാർക്ക് കൊറക്കും
ഓഹ് അങ്ങനെയുണ്ടോ
അതെ
ആഹ് ആഹ്
പിന്നെ ഓരോതിലും ഓരോ കട്ടോഫാണല്ലോ ഓരോ പി എസിക്കും അങ്ങനെ ആ കട്ടോഓഫ്ന്ന് ജയ്ച്ച് കിട്ടിയാ നമുക്ക് കിട്ടും ലിസ്റ്റില് വെരണം
ലിസ്റ്റില് വരണല്ലേ നിങ്ങ എത്ര പ്രാവശ്യം എഴുതി
നാല് ഞാൻ ഒരു പ്രാശ്രേ എഴതിട്ടൊള്ളൂ ഞാന് എൽ ജി എസാണ് എഴുതിയത്
ഓഹ്
എൽ ജി സ് എക്സാമായെഴുതിയത് എൽ ഡി സി എഴുതണംന്നുണ്ടാരുന്നു അതിന് പോവാൻ കഴിഞ്ഞ് പോയിരുന്നു പക്ഷേ അത് മിസ്സായിപ്പോയി ഒരു അഞ്ച് മിനിറ്റ് വൈകിപ്പോയി അവിടെത്താന് നമ്മള് കറക്റ്റ് ഷാർപ്പാ സമയത്ത് ഒരു മിനിറ്റ് പോലും പരീക്ഷ- ഹാളിലേക്ക് വൈകി വരാൻ പാടില്ല അവര് കേറ്റില്ലാ പിന്നെ അമ്മള് അത്രേ നാള് പഠിച്ചതൊക്കെ വെറുതെയായി പോവും കറക്റ്റ് സമയത്തന്നെ അമ്മള് അതിലേക്ക് എത്തണം എന്നാ മാത്രേ അമ്മുക്കത് കിട്ടുള്ളൂ കറക്റ്റ് തന്നെ അമ്മള് അത് കൊണ്ട്പോകണം